ല്ലാ
ഉക്കെ
കേൾ ക്ന്നില്ലേ ആ കേൾക്കുണ്ട് ആഎടാ ഇന്നലത്തെ വീട്ടികൂടലെങ്ങനെ
ആ എന്നാപ്പോ പറഞ്ഞത് ഇന്ന ഇന്നാ പോണ്ടേ നാളെ
എല്ലാ ഇന്നലെ നഞമ്മള് പോയതില്ലേ നാളത്തതല്ല ഇന്നന്നെ നമ്മള് വീട്ടിൽ കൂടലിന് പോയിട്ടില്ലേ
അ ആ നല്ല രസള്ള വീടല്ലേ ആ നല്ല രസള്ള വീട് ഉം ഉം ഓരോ വീട് ഓരോരുത്തരെ കാണുമ്പോ നല്ല രസല്ലെ ഞമ്മക്ക് അങ്ങനത്തെ ഒന്നും
അല്ല ആട നല്ല എന്താ പറയാ ഒരു ചെറിയ വീടാണെങ്കിലും
ആ ആ അത ആ അതെ വല്യ ആ ഉം അതൊക്കെ നല്ല എഞ്ചിനീയർമാരൊക്കെ നല്ല രീതിയിൽ അങ്ങനെ എടുത്ത്ണ്
അതന്നെ അടുക്കളെല്ലാം അടിപൊളി നമുക്ക് പറ്റിയ അടുക്ക നല്ല സൗകര്യള്ള അടുക്കള കണ്ണോടാ അതാണ് അടുക്കളെ ലെങ്ങനെയാ മ അടുക്കളയില് എന്താതിന്റെ അടുക്കളയില് എങ്ങനെ മാറ്റം വരുത്തണം അടുക്കള എങ്ങനെ ആക്കണം
ആ അടുക്കളേല് എത്ര നമുക്ക് എത്ര പാത്രം കിട്ടിയാലും ഞമ്മക്ക് തെകയൂലല്ലോ എല്ലാ അടുക്കളിആർത്തി
കൊണ്ടോയി വെക്കാന്ള്ള സ്ഥലോ
ആ എവിടേങ്കിലൊ കക്കെ പോകുമ്പോൾ ഇങ്ങനന്നെ ക്കെ കാണുമ്പോളെ നമ്മുക്ക് അങ്ങനത്തെ ഉണ്ടാക്കണം ഇങ്ങനത്തെ ഉണ്ടാക്കും
തോന്നും അതന്നെ ഞാന പിന്നെ ഇവിടെ ഞാൻ വന്ന് പറഞ്ഞിക്കവീട്ട്ല് വന്ന ഞാൻ പറഞ്ഞിക്കാ ജോലി നമുക്ക് അങ്ങനത്തെ ഒര്അടുക്കള അങ്ങനെത്തെ ഒരുവീടും മതി കാരണം അങ്ങനത്തെ നല്ല സൗകര്യള്ള വീട് നല്ല രസള്ള ആ എടുത്തത് നല്ല അതിന് കണക്കായിട്ട് എടുക്കേം ചെയ്ത്ക്ക് കളറ്കൊടുത്തതോ നല്ല രസണ്ട് വീടിന് കളർ കൊടു ത്തതും പിന്നെ കർട്ടനാണെങ്കി പറയും വേണ്ട ലേ
ചെറിയ മക്കൾ ഇല്ല ഇണ്ടാവില്ലാത്തോണ്ടാണെങ്കില് അതേപോലെ നിക്കും ഇവിടെക്കെ വരച്ചിട്ട് ചുമര്
അല്ല ഓർക്ക് പക്ഷെ ചെറിയ മക്കളുണ്ട് ഓർക്ക് ഓർ അയിന് മുറ്റത്ത് ആക്കിയത് കണ്ട്കില്ലേ ഒരു പാർക്ക്‌ കുട്ട്യാൾക് കളി ക്കാൻ എന്ത് രസണ്ടതൂന്നാ അവിടെ വിട്ടാ മതി അതത്ര വല്യ എടങ്ങാറില്ല ചു റ്റും മതില് കെട്ടിയിട്ട് നല്ല രസുണ്ടല്ലോ കാണാനല്ലോ
ഇവിടൊക്കെ ചുമര് ഫുള്ളും വരച്ചിട്ടാ
ആ ഇവിടെ ഞമ്മള് നിന്ന വീടിപ്പോന്ന് എന്താ പറയാ ഞാൻ പറഞ്ഞു ഞമ്മക്കെല്ലാ വീട് എടുക്കുമ്പൾത്തേക്ക് എന്റെ മോൻ എ ബി സി ഡി ആടെ
ആ അതന്നെ അതന്നെ എല്ലോടുത്തുള്ളത്
ആ ആടെ പക്ഷെ പറയാൻ പറ്റൂല നമ്മക്ക് ഇപ്പൊ നമ്മൾ ഇന്നലെ വന്ന് ല്ലേള്ളൂ ഒരാഴ്ച കയുമ്പോത്തേക്കടുത്ത പക്ഷെ അടുത്ത് എഴുതീട്ടാലും കുഴപ്പമില്ല നമ്മള് തുണി കൊണ്ട് മായ്ച്ച മായുന്ന പെയിന്റാ അടിച്ചത് അവിടെ
ആ പൈന്റ് കൊടുക്കണം എന്നാ പിന്നെ നമുക്ക് കഴുകി കളയൊക്കെ ചെയ്യാം ആ
അതങ്ങനെ പ ഓറോട് ഞാൻ ചോയിച്ചിക്കേനു എനക്ക് അറിയുന്ന ആളായോണ്ട് ഞാനു ഓറുവായിട്ട് നല്ല ബന്ധാ അപ്പൊ ഓറോട് ചോദിച്ചപ്പോറ് പറഞ്ഞ് അങ്ങൻത്തെ പെയിന്റ് അടിച്ചതാവുമ്പോ കുട്ടികളെ പേടിക്കണ്ടാ ആഹ് ആഹ് മറ്റ് വീട് ആഹ് വീട് വൃത്തിയാവും വൃത്തികേടായിപ്പോവും അയ്യെ നടുവിലകത്ത് വന്ന വാത്ക്കല് വന്ന ഊഞ്ഞാലെയെല്ലം നല്ല രസയില്ലേ
ആഹ് നല്ല രസണ്ട് നല്ല പോരാൻ തോന്നുന്നില്ല ഇങ്ങനെ കണ്ടിട്ട് അവടെ
ഞാനിന്നെല്ലാം പോന്നേരം ഒരു ഫാനേനു കൊടുത്തേ ഒരു ഗിഫ്റ്റായിട്ട് എന്റെ വക ഒരു സമ്മാനം ആടത്തെ ഫാൻ ആനു നോക്കുമ്പ ആ ഫാനാടെ നല്ല രസ ണ്ട് ആടെ വെച്ചിട്ടും നല്ല രസണ്ട് കാണാൻ അതിന് കണക്കായിറ്റ്ള്ള ഒരു ഫാനായിപ്പോയി
അവിടെള്ള സാധനങ്ങൾ ഫുള്ളും നല്ല രസാലേ നല്ല മേച്ച്ലെ
മേലെന്നെന്ന് കാണുമ്പോ മേലേന്ന് പൊറത്തേക്ക് നോക്കുമ്പോ കാണ്ന്ന രസം വേറെന്നെ ഓരോ വീട് അങ്ങനെ അതന്നെ ഓരോരോ ഭംഗി എന്ത് രസള്ള ആഹ് വീട്ന്നാ പറയണ്ടേ നല്ല രസള്ള വീട് എൻക്ക് വല്ലാണ്ട്ഷ്ട്ടായി പിന്നെ അവരെ പെരുമാറ്റ് റ്റോം കാര്യങ്ങളും ഭക്ഷണോം അതെല്ലം ഭക്ഷണം അതുപോൽ തന്നെ രണ്ട് മൂന്ന് തരത്തില് ഭക്ഷണം പക്ഷെ വേസ്റ്റ് ഇല്ലാണ്ടെ ആഹ് ഒന്നു ഒരു ബാക്കിയായി പൂവാത്ത തരത്തിലില്ലെ കൊട് ക്കലും വാങ്ങലും എല്ലം നല്ല വൃത്തിക്ക് ചെയ്യുന്നുണ്ട്
പിന്നാ
ഉം
ഓറെ മക്കളെല്ലാം ന്താറയാ ചെറിയ മക്കളായതോണ്ട് അവര്ക്ക് വെച്ച കട്ടില് കണ്ട്ക്കാ അവര്ക്ക്ണ്ടാക്കിയ കട്ടില്
തെന്നെലെ കുട്ട്യേക്ക് ഒര് ഓരോ റൂമും അങ്ങൻതൊക്കെ
പക്ഷെ ആ റൂമിലുള്ള കട്ടില്കാണാൻ നല്ല രസണ്ട് രണ്ടാ കുട്ട്യാക്ക് രണ്ട് കാറിന്റെ കട്ടില്
ആഹ് നല്ല രസണ്ട്
രസണ്ട് നല്ല രസണ്ട് കാണാൻ ഒരു വെറൈറ്റിയാ അമ്മളിതുവരെ കാണാത്ത അലമാരിം കട്ടില് ഉം എന്റെ മോമ്പാർഞ്ഞിക്ക് എനക്ക് ലോറി മതി എന്നാച്ചാല് ഓടിക്കേം ചെയ്യാ കെടന്നൊർങ്ങേ
ഉം പ്പത്തെന്റെ മോൻക്കൊരു ജേസി
ജെ സി ബി ആഹ് ഓരോത്തൊര്ക്കോരോന്ന് ഒരു ഒര് എന്താ പറിയാ
ജേസ് ആഹ്
ക്ഷേ ഞമ്മക്കങ്ങനെണ്ടാക്കാ ഞമ്മക്കള്ളാ പടച്ചോൻ അങ്ങനൊരു കയിവ് തന്ന്ക്ക്ണ്ടെങ്കി ഞമ്മക്കുണ്ടാക്കി കൊട്
ആഹ് അതന്നെ മക്കളെ പൂതിക്കും വാണ്ടീട്ട്
അതന്നെ ഞാളിപ്പോ വീടെടുക്കുന്ന്ണ്ടെ ഇപ്പ ഇങ്ങനെ ഓരോന്ന് കാണുമ്പോ അ ങ്ങനെ വാണേനും ഇങ്ങനെ വാണേനൂന്ന് തോന്നിപ്പോന്ന്
ആഹ് ആഹ് അതല്ല അമ്മള് വീട് എട്ക്കുമ്പളാ ഞങ്ങക്ക് ഓൾറെഡി വീട് ഏഹ് ണ്ട് തറവാട് വീട് അങ്ങൻത്തെന്നേണ്
ആഹ് ഞമ്മളെ തറവാട് വീടെന്നയാ പക്ഷേ അത് പൊളിച്ചിറ്റ് ഞാനിപ്പോ കുറ്റി അടിച്ചിട്ടിണ്ട് അത് ഒര് രുഭാഗം വീണ് പോയിക്കേയ്നു പൊളിഞ്ഞു പോയി
പ്പല്ല്യ നാല് മൂന്ന് ബെഡ്റൂമും ഡൈനിങ്ങാളും സിറ്റൗട്ടും അടുക്കളെ
ആഹ് എനക്ക് പിന്നെ എന്ത ന്തായാലും വീട് മാറ്റിയെടുക്കണേ എപ്പായാലും മാറ്റിയെ ക്കിയെടുക്കാണോ തറവാട് പൊൾച്ചിട്ട് അുകൊണ്ട് എന്റെ മുന്നില് പെൺകുട്ടി ട്ട്യാള് വളര്ന്നുണ്ട് അപ്പം പിന്നെ വിരിച്ചി ഇപ്പം തന്നങ്ങ് നോക്കാ നോക്കിയക്കെ വീട്
ഇല്ലാ തറവാടാ ഭർത്താവിന്റെ തറവാ
ആഹ് അത് പൊൾച്ച്ട്ടവ്ടെ തന്നെട്ക്കാ
ആഹ് അത് പൊൾച്ച്ട്ട് അവ്ടെ തന്നെ ബേറൊര് മോഡല്ലാക്കീട്ട് ഇട്ക്കാന്ന് കരുതി. അല്ലാണ്ട് ശരിയാവൂല്ല കാർണം സ്ഥലം മാങ്ങിച്ചെട്ക്കുമ്പോത്തേക്ക് ഭയങ്കര പൈസയാവും. ഇവര്ക്ക് പശേ സ്ഥലോം കിട്ടിയതാ നമ്മളിങ്ങനെ പോയോക്കുവേ സ്ഥലം ഓരെ വീട്ടിന്ന് കിട്ടിയതാ പക്ഷെല്ലെ അത്ര വല്യ പൈസ സ്യായിറ്റില്ല വീട് എടുക്കാന് ആഹ് ഓര് പർഞ് ന്നാ അത്ര വല്യ പൈസ്യൊന്നായ്ക്കില്ല പക്ഷെ നല്ല രസ വീട്ന്താ ഭംഗീന്നാ ആഹ് ടിപൊളി വീട് എല്ലാരും ഞാൻ സ്റ്റാറ്റസെച്ചപ്പോ എല്ലാരും ചോയ്ക്കുന്നുണ്ട് ഇതേ താ വീട് തിന്റെ പ്ലാന് കിട്ടോന്നൊക്കെ ചോയ്ച്ച്
ഇപ്പൊ സ്റ്റാറ്റസ് വച്ചാൽ മതില്ല എല്ലാരും ഇത് കാണാം അനങൃ സ്റ്റാറ്റസ് അപ്പം ഇടക്കിടക്ക് പോയി നോക്കും ഇത് എത്ര ആള് കണ്ട്ക്ക്ണചിട്.
അതന്നെ അതനെക്കൊ
ഓരോ നേരവും ആരൊക്കെ കൊണ്ടു എങ്ങനെ ആഹ ആഹ
കിണർ കണ്ടിക്കിലേ
ആ ഉ ഓരോ മോടലതിനനുസരിച്ചുള്ള ഓരോ ചെലോല് അങ്ങനതെ പണിക്കാരുംഉണ്ടല്ലോ ല്ലാ ആഹ അങ്ങനത്തെ ആൾക്കാരുണ്ടാവും അങ്ങനെ ഓരോ എൽപിച്ച്.
അവർക്ക് പൈസ കുറവാ വോലെ നല്ല അത്ര വലിയ പൈസയന്ന് അയിടില്ല അവർക്ക്. പൈസ കൊറവാന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ പ്രശ്നവും ഇല്ല എന്താ വച്ചാല് സ്ഥലവുണ്ട് മി മിറ്റഉണ്ട് നല്ല മിറ്റവും ഉണ്ട് ഉ ഒരു ഭാത്ത് പൂന്തോട്ടം ഒരു ഭാഗത്ത് കൃഷി ക്ഷി അങ്ങനെല്ലാം ആക്കിട്ട് എന്ത് ഭംഗിയാ വീടിനെ കാണാന്. നല്ല ഭംഗിയ എന്റെ വീട് നമ്മൾ വിചാരിച്ച പോൽത്തനെ രാവിലെ വിചാരിച്ചിക്കനന്ത്. എങ്ങനെആയിരിക്കും എന്നുള്ള നോക്ക്. പക്ഷെ ഇത്ര വലിയ ഇത് കിട്ടുംന്ന് വിചാരിച്ച ഏ
ഇവിടെ അങ്ങനെരു പ്രശ്നുല്ല.
എങ്ങനെ
കുട്ടികളൊന്നും പ്രശ നല്ല കൊണ്ടെടക്കാനും കെ പറ നമ്മുക്കായാലും വീടായാലോ നല്ലം കൊണ്ടടക്കാൻ പറ്റിയ ആൾക്കാരാണ്.
ആഹ അതന്നെ അതുന്നെ ഉ പിന്നെ നിങ്ങള് എന്തെങ്കിലും ഗിഫ്റ്റ് യിട്ടും കൊടുത്തക്കാടാ ഞാനിപ്പോ എന്താവും ഹസ്ബൻഡ് ഒന്ന് വാങ്ങി തന്നിരുന് ഞാൻ നോകി പൊട്ടിച്ചിട്ടന്നില്ല
ഹസ്ബൻഡ് നല്ല പാക്ക് ചെയ്തതാണ് അവിടുന്ന് തന്നെ അങ്ങനെ പൊട്ടിച്ചന്താ അപ്പൊ പറഞ്ഞിട്ട സർപ്രൈസ ആയി്ട്ടാനെ ആരുംപറഞ്ഞട്ടല്ലോ
ആ
ആഹ
ആ ആ അതുകൊണ്ട് പിന്നെ നിങ്ങ അറിയേ ഇല്ല അതുള്ളി ല്
ആ ഞമ്മള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അർജൻ്റാണ് ഞമ്മള് വാങ്ങാന് നമ്മ വാങ്ണി യങ്കി നല്ലന്തൂ വാങ്ങും
ആഹ എന്തായാലും ആണുങ്ങളല്ലേ ആണുങ്ങൾക്ക് അറിയാാലോ എന്ത് കൊടു ക്ക ഏത് കൊടുക്കണം എന്നുള്ള ആ അതായൊണ്ട് പിന്നെ പ്രശ്നരുന്നു
ആഹ
ഇക്കാലത്തെ നടപ്പതാ ഞാം വൈ ഇങ്ങനെ വെരുന്നമിറ്റത്തേക്ക് വെരുന്ന വീട്ടിലേക്ക് വെരുന്ന മിറ്റംഇതെല്ല തു വല്ല പ
ആഹ ആഹ അപ്പ ആല്ലേ റസണന ആ പച്ചപ്പുല്ല് നമ്മള് വെട്ടി കൊടുക്കോ വെട്ടി കൊടുക്കലാണോ ആ പച്ച പുുല്ല്
പച്ച പുല്ല് വെ എല്ലാല്ല എന്തോ പൊടി ഇട്ടിട്ട് അതിനെ വളർത്തി കൊണ്ടോയ്ക്ക്ണ് അത് അത്രയേ പൊടിക്കൂ
ആഹ ഒന്നേ കൊണ്ടോവു
ആ ഹ അത് ഫുുള്ളായിട്ട് വരൂല
ആ ഹ അങ്ങനെന അങ്ങനെയല്ലേ ഞാൻ വിചാരിച്ചു എല്ലോടത്തുള്ളത് ഇവരിങ്ങനെ വെട്ടിൊടുക്കലാണോന്ന് വിചാരിച്ചു
എല്ലാല്ല വലതലുത്ത്ണ്ടാവുന്നത് വേറെ അത് വെട്ടി കൊടുക്കണോ ഇത് വലുതാ വൂല ഇത് ആ ഹ ഇത് അങ്ങനെത്തന്നെ അടെ നിക്കും പക്ഷെ നല്ല രസണ്ട് അവിടെ ഫുള്ള് പറ ചെച്ച നമ്മള് ഫോണിൽല്ലാംങ്ങെ കാണൂല്ല പ -
ആഹ ആഹ പ സെ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റ്യാ
ന്നാ? ഫോട്ട ഒരുപാട് ആൾക്കാരവിടെ നിന്നിട്ടെ പലതര ഫോട്ടോ എടുത്താണ്ടേക്ക് കാരണം അത്രയും നല്ല അടിപൊടി പുല്ല് എന്ത് രസാണ് ഒന്നാമത് എടുത്തു പറയേണ്ട ആടാ കാര്യത്തില്ൽ നമ്മുക്കെല്ലാം അടുക്കളയ നമ്മള് ഇപ്പത്തെ അടുക്കള ത് ഒരാൾ നിന്നാ രണ്ടാമത്തെ ആൾക്ക് നൽക്കാൻ സ്ഥലമില്ല ഒരു ഭംഗിയുള്ളു ചാട അതല്ല ഭംഗിയുണ്ട് നിക്കാനുള്ള സൗകര്യുണ്ട് എല്ലാ ടേബിളല്ലാം അടിപൊളിയ അടുത്ത മേശന്ന് എന്ത് രസാ കാണാന് ഉണ്ടാക്കി ഞാനെല്ലാത്തിൻ്റെ ഒരോരോ ഫോട്ടോടെ എടുത്ത് ക്കണ്ട് നമ്മെ വീട്ടില ഇതാക്കുമ്പോപ്പോ നോക്കിട്ട് ആഹ
ഇപ്പൊ ഓരോ മാളക്കെ ക്കെ ആണ്ട് പോയാല് എല്ലേതും പറയാ
അതാ നല്ല രസള്ള എനിക്ക് വല്ലാതെ ഇഷ്ടായി പോയി ആ വീട്
ഇവിടെ ഇവി ഈ കിച്ചണ്അങ്ങനെ തന്നെ വെള്ള പയിൻ്റ് അടിക്ക വെള്ള ടൈൽസ് ഞാ പറിയ നമ്മുക്ക്ത് കൊണ്ട് ടക്കാൻ കുറച്ച് പണിയ
പണിയ കുട്ട്യാള് ഉള്ളോട്ത്ത് പ്രത്യേകിച്ചും ഒരു പണിയ
ആഹ അപ്പൊ പിന്നെ എപ്പഴ നന്നാക്കിക്കോളുംന്ന്ഞ്ഞക്കാണ്ട് വെള്ള ഉം
പിന്നെ ഇന്ന ഞാന എന്തായാലും എന്തൊക്കെ കഴിക്കട്ടെ ഇതുവരെ ഒന്നും കഴിച്ചിക്കില്ല ഞാൻ പയ്യ വിളിക്ക ശരി